ത്ണ്ടോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് സുഖായിട്ടിരിക്കുന്നോ
ആ സുഗായിരിക്കുന്നു അവിടെയോ
ഉം നമ്മളും സുഖായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ
കഴിച്ചിട്ടില്ല കഴിക്കണം
ഏഹ് ഒമ്പത് മണി കഴിഞ്ഞല്ലോ ഒമ്പതര ആയല്ലോ ഇത്ര ലേറ്റ് ആയിട്ടാണോ കഴിക്കുന്നത്
ലേറ്റ് ഇന്ന് കൊറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടില് എല്ലാരും അച്ഛനും അമ്മയും വരുന്നേള്ളു കഴിക്കാൻ
ഉം ലേറ്റ് ആയി പോയോ മഴയൊക്കെ ഉണ്ടോ
മഴ ഇന്ന് ഇല്ല നല്ല വെയിലാണ് വൈകുന്നേരൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു
ഓ ഇവിടെ ഇന്നലെ വരെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് നല്ല വെയില് ഇന്ന് ഭയങ്കര ചൂട് വെയിൽ എന്ന് പറഞ്ഞാലും പോര ഭയങ്കര ചൂട് ഉം
പൊള്ളണ പോലത്തൊരു ചൂട്
ആഹ് അതല്ലെ ഈ വർഷം ഇത്രയും ചൂടു വന്നു മഴയില്ലെങ്കിൽ ചൂട് തന്നെ
അതെ
ഉം നിങ്ങടെ എവിടാ മലബാർ സൈഡാണോ വീട്
ആ അതെ അതെ
ആഹ് അങ്ങോട്ടൊക്കെ ചൂട് കൂടുതലാണ് പാലക്കാടൊക്കെ എന്നാ ഭയങ്കര ചൂടന്ന് തോന്നുന്നുണ്ട്
ആഹ് അത് പാലക്കാട് ഭയങ്കര ചൂടാ
ഉം അപ്പൊ അവിടെ പൊതുവേ ചൂട് കൂടുതലാണ് ഇപ്പ പിന്നെ മെയ് മാസം കൂടെ ആയപ്പം ഭയങ്കര ചൂടാ
ഉം അതെ
മഴയും പാലക്കാടൊക്കെ കുറവല്ലേ
മഴ ആ കുറച്ച് എന്തായാലും വെയിലാണ് കൂടുതൽ ഉള്ളെന്ന് കേക്കൽ
ആ മഴ പൊതുവെ തമിഴ്നാടിനോട് അടുപ്പിച്ചല്ലേ
അതുകൊണ്ടായിരിക്കും ആ അതെ അതെ എ ഏതായാലും ഭയങ്കര ചൂടാണെന്ന ഞാന അങ്ങനെ പോയിട്ടില്ല ഒരു വട്ടേ പോയിട്ട് ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ കറക്റ്റ് അറിയാത്തത് പിന്നെ
ആഹ് വേറെ സുഖായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ ഇരുപത്തിമൂന്നാം തിയതി തൊട്ട് വീണ്ടും കാലവർഷം ശക്തമാവും എന്നാ പറയുന്നത് അങ്ങനെ പറഞ്ഞാലും ചിലപ്പോ ഒന്നാം തീയതി ഒക്കെ ആകും എല്ലാ വർഷവും സ്കൂള് തുറക്കും ക്കുമ്പഴല്ലേ മഴ വര്ന്നത്. ഇനിപ്പെന്താ? വെയിലാ ഇനിയെന്താന്നറിയ ത്തില്ല. കഴിഞ്ഞ വർഷം മഴ കുറവായിരുന്നല്ലേ.
അതെ. ശരിക്കും. ഈ ഒരു സമയം വെയി ലാണെന്നാണ്. പക്ഷെ മഴയാ വന്നത്.
മ് മ്. ഈ വർഷം വേനൽ മഴയൊക്കെ ഉം നേരത്തെ വന്ന് വേനൽമഴയും നേര ത്തെ നേരത്തെ വന്ന്. പണ്ടൊക്കെ വേനൽ മഴ വന്നാ ഒന്നോ രണ്ടോ സം നിന്നിട്ടങ് മാറത്തില്ലേ ഇപ്പം പക്ഷെ മൂന്നാല് ദിവസം കണ്ടിന്യൂ ആയിട്ടങ്ങ് നിന്നില്ലേ.
അതെ അതെ.
ചൂടിക് ചൂട് കൂടുതലോണ്ടായിരിക്കും. ഇങ്ങനെ ഈ വേനൽമഴയും. നല്ലായ്ട്ട് നിങ്ങക്ക് വെള്ളത്തിനൊക്കെ ബുദ്ധിമു ട്ടുള്ള ഏരിയാണോ?
ഇല്ല ഇല്ല. അങ്ങൻത്തൊന്നു ഇല്ല ഇല്ല ഇല്ലാ അങ്ങൻതാ ഇല്ല ഇല്ല
നമുക്കൊക്കെ മഴേ നമുക്ക് ചൂടായാ പിന്നെ വെള്ളം കാണത്തില്ല. നമുക്ക് ഉം പ്രശ്ന ഉണ്ട്. നമ്മള് ഈ പൈപ്പ്ലൈനാന്ന്. ആഹ് അന്നേരം പി ആഹ് നമുക്ക് കെണറില്ല. പൈപ്പ് ലൈനാണ് അപ്പം ചൂടായി കഴിഞ്ഞാ എല്ലാര്ക്കും ഉപ ഉപയോഗം കൂടുവല്ലേ. ഉം ഉം ആഹ് പഷെ വെള്ളം കൊറച്ചേ കിട്ടൂ ആഴ്ചയൊരിക്കലും മാസ ത്തിലൊരിക്കലോ ഒക്കെയായിരിക്കും വെള്ളം വെരുന്നത്.
അയ്യോ അപ്പെന്താ ചെയ്യ്ണെ ഇങ്ങള്?
പിന്നെ അല്ലാതെ നമ്മള് പിന്നെ വെള്ളം ഇല്ലാത്തപ്പം പൈസ കൊടുത്ത് വെള്ളം മേടിക്കും. അത്. പിന്നെ ഒണക്കായസമയത്ത് പഞ്ചായത്താര് വെള്ളം കൊണ്ടുവന്നു. പഞ്ചായത്തിന്ന് അങ്ങനെ ഒണക്ക സമയത്ത് വെള്ളമില്ലാത്തടുത്ത് കൊടുക്കണോന്നും പറഞ്ഞ്
ഓഹ് അപ്പൊ കഷ്ടപ്പാടാണ് ല്ലേ.
ആഹ് കഷ്ടപ്പാടാണ് മഴ വെയില് ചൂടായി കഴിഞ്ഞാ. നമുക്ക് ഇപ്പഴാണ് ഇത്രയും ബുദ്ധിമുട്ട് നേരത്തെയൊക്കെ എത്ര ഒണക്കായാലും പൈപ്പ് ലൈൻക്കെ ഈ ഹൈവേടെ പണിയൊക്കെ വന്ന് പൈപ്പ് പൊട്ടക്കും പൊട്ടലും ഉം റെഡിയാ ഉം അങ്ങനെയൊക്കെ. ആ ഒരു ഇഷ്യു വന്നൊണ്ടാ ഇത്രയും ബുദ്ധിമുട്ട്.
ഓഹ് ഇപ്പൊ തൊടങ്ങിയാണോ?
ആഹ് ന്നെ ഏകദേശം ഹൈവേടെ പണിയൊക്കെ തീരാറായി. ഇന്ത്പ്പം ശരിയായി വെരുവായിരിക്കും.
ആഹ് അപ്പ ശെരിയാ ശെരിയാവേരിക്കും
ആഹ് ണ് അതാ അങ്ങനെയാണ് പ്രതീക്ഷ. പിന്നതുകൊണ്ട് മഴ പെയ്യുമ്പം നമ ക്കതൊരാശ്വാസാണ് നല്ലവെള്ളമുണ്ടല്ലാ.
ആഹ് കരണ്ടൊക്കെ എങ്ങനെ കരന്റൊക്കെ മഴ
ആഹ് കറണ്ട് അല്ല ഉം കറണ്ടിനൊന്നു പ്രശ് നൊന്നു ഇല്ല. അങ്ങനെ. മഴപെയ്താ പോലും കർണ്ട് പോയാലുപെട്ടെന്ന് ശരിയാക്കിയെരും. അല്ലാതെ കൊഴപ്പൊ ഒന്ന് അഹ് കർണ്ട് മഴപെയ്താപിന്നെ കർണ്ട് കാണത്തില്ലേ?
അങ്ങനൊന്നുല്ല നമ്മളാടെം ഇങ്ങൻതന്നെയാ. ഏഹ് കരൻ കരണ്ട് ഇപ്പോ അഥവാ പോവാണെ വേഗം വരും. ചെല സമയത്ത് ഈ രാത്രിയൊക്കെ പോവും. അതാണ് പ്രശ്നം. അന്നേരം കൊറച്ചുനേരം എഹ് കൊറച്ചുനേരാണെ അപ്പത്തേക്ക് നമ്മള് ഉരുകി ഇതാവും.
അല്ല എടക്ക് വെച്ചില്ലോ ചൂട് സമയത്തേ കൂടെ കൂടെ രാത്രില് കർണ്ട് പോവായിരുന്ന്. കറണ്ട്കട്ടില്ലെന്ന് പറഞ്ഞാലും എടക്കെടക്കിങ്ങനെ- പോം പകലാന്നെ അമക്ക്- വെളിയിലോട്ടൊക്കെ ഇറങ്ങിപ്പോവാ പിന്നെല്ല ചൂടായപ്പ പാ പാമ്പു പാമ്പിന്റെ വിഷയം കൂടെ വന്നപ്പോ നമക്ക് ഭയങ്കര പേടിയായിരുന്നു ജനലോലു തൊറന്നിടാൻ ആഹ് പറ്റത്തില്ല എന്തൊരുപേടിയായ്രുന്നു ചൂടും പാമ്പും എല്ലാകൊണ്ടും മനുഷ്യൻ കഷ്ടപ്പെട്ട്
അതെ കെടക്കുമ്പോ കെടക്കൊക്ക പാമ്പണ്ടോന്ന്
ബെഡിന്റെടിയിലും എല്ലാടം നോക്വാര്ന്ന് നമുക്ക് ഒരു ബെറ്റങ്ങാണാം തറേല് വീണാലും പേ ടിയാ പാമ്പാന്നൊന്നുള്ളൊരു പേടിയാരുന്നു
അതെ ആദ്യൊക്കെയാണെ ഓടിട്ട വീട്ടില് പേടിച്ച മതിയായിന്നു ഇപ്പൊ എല്ലായിടത്തും പേടിക്കണംന്ന് പറഞ്ഞതിരി ആയിപ്പോയി
ആഹ് പണ്ട് പറയുവായിരുന്നു പണ്ട് പറയും ടൈലിന്റെ മുകളിലൊന്നും പാമ്പ് വരു ത്തില്ലന്നൊക്ക അല്ലയിരുന്നോ പറയുന്നേ ടൈൽ ആഹ് ടൈലിന്റെ പുറത്തുടെയൊക്കെ പാമ്പ് പോവും പക്ഷെ അത്രേ സ്പീഡേ പോകത്തില്ലെങ്കിലേ പതുക്കെ പതുക്കെ അത് പോവും
എവിടെങ്കി തങ്ങി നിന്നാല പാട്
ആഹ് അല്ലേലും പാമ്പേളിങ്ങനെ പോന്നത് അരിവ് ഈ വീടിന്റെ അരിവ് ബോർഡർ പിടിച്ചാണ് പോന്നത് വൈക്ട്ട് നമ്മള് ഡോറൊക്കെ തുറക്കുമ്പം അരികിന്കെട ഡോറിന്റെ അടുത്തൊക്കെ കെടക്കുന്ന് പറയത്തില്ലേ അങ്ങനെ അപ്പോ ബോർഡർ പിടിച്ചേ അത് പോവു ഉം
ഉം താഴെ കെട
ആഹ് നമ്മളറിയത്തില്ലല്ലേ ചുരുണ്ട് കിടന്നാലും അറിയത്തില്ല
ഉം അതെ
ഉം പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷം ട്രിപ്പൊക്കെ പോവാറുണ്ടോ
ആഹ് പോവാറുണ്ട് ഇപ്പ കഴിഞ്ഞ ദിവസം പോയിട്ടേയുള്ളു
ആണോ ഫാമിലി ആയിട്ട് പോവോ
ആഹ് ഫാമിലിയായിട്ടും പോവും ഫ്രണ്ട്സ് ആയിട്ടും പോവും
ആഹ്
ആഹ് സ്കൂളിൽ പഠിച്ച കുട്ടികളെ കൂടെ പോവും
ആഹ് ഹോ ഹോ ആഹ് അവര് ഫ്രണ്ട്സായിട്ട് പോവും ഉം
ഉം അതെ
പിന്നെ വേറെന്തോണ്ട് അല്ലാതെ വിശേഷങ്ങള്
പിന്നെ വേറെ ഇങ്ങനെ പോകുന്നു
ഓഹ് വാക്കി ങ്ങിനൊക്കെ പോകുവോ
ഇല്ല ഇല്ല ജോലിക്ക് പോകുമ്പുള്ള നടത്തം മാത്രേ ഉള്ളൂ അല്ലാണ്ട് പോ
ആണല്ലേ ആഹ് ഓഹ് അല്ല ബസ് സ്റ്റോപ്പ് വരെ നടന്നാണോ പോന്നെ
ആഹ് ബസ്റ്റോപ്പ് വരെ ഇവിടെ കുറച്ച് ദൂരം ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്‌ തന്നെ
ഓഹോ ആഹ് അന്നേരം പിന്നെ ആഹ് അന്നേരം പിന്നെ പ്രത്യേകിച്ചോരു വാക്കിങ്ങ് വേണ്ടല്ലേ
ആഹ് നിങ്ങൾ പോവാറുണ്ടോ
ഉം ഡെയിലി പോവത്തില്ല എന്നാലും പോവാറുണ്ട് നമ്മള് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്
ആഹ് എനിക്ക് അത്യാവശ്യവുണ്ട് വെയിറ്റ് പക്ഷെ ഞാൻ തന്നെ ഏഹ് നിയന്ത്രി
മെയിന്റെയിൻ ചെയ്ത് ആഹ് അങ്ങനെ പോവും പിന്നെ ജോലിക്ക് പോകുമ്പോ പിന്നെ നടന്നല്ലേ പോന്നത്
വലിയ തടിയാണോന്ന് ചോയിച്ച അല്ല മെലഞ്ഞിട്ടാണോന്ന് ചോയിച്ച അല്ല എടത്തരം
ആഹ് എടത്തരം അപ്പോ പിന്നെ കുഴപ്പോല്ല എനിക്കും വല്യ തടിയൊന്നുല്ല എന്നാലും വെ യിറ്റ് കൂടുന്നൊന്ന് ഒരു സംശയം അതുകൊണ്ട് പിന്നെ ആഹ് അന്നരം പിന്നെ പ്രശ്‌നവില്ല നമുക്കൊക്കെ വെയിറ്റ് ഇല്ലെങ്കിലും വയറാണ് മു മ്പേ നിക്കുന്നെ അതോണ്ട് അതാണ് വിഷമം
വയറാണോ
എന്താ
വയറണോന്ന്
ആഹ് അതിന് ശേഷോള്ളതാണ് ഉം
ഓഹ് അപ്പൊ അതിന്റെ വയർ
പിന്നെ വേറെന്തണ്ടല്ല വിശേഷങ്ങള്
പിന്നെ അങ്ങനെ പോന്ന്
വീട്ടിലെല്ലാരും സുഖായിട്ട് ഇരിക്കുന്നാ
ആഹ് വീട്ടിലെല്ലാരും സുഖായിരിക്കുന്നു അവിടെയോ
ഓഹ് ഇടെല്ലാരും സുഖായിട്ട് ഇരിക്കുന്നു കൊഴപ്പൊന്നുല്ല
ചോദിച്ചന്ന് പറ
ഓഹ് പറഞ്ഞേക്കാം പറഞ്ഞേക്കാം എന്നാ അച്ഛനേം അമ്മേയൊക്കെ തിരക്കിന്ന് പറഞ്ഞേരെ ഓഹ് ശരി ഓക്കെ ഉം ശരി ശരി ഓക്കെ